ഹ
ആം ആപറ്ഞ്ഞോ
ഡീവനിംങ്ങ്
ഗുഡീവനിംങ്ങ്
എന്തൊക്കെ വിശേഷം
അവിടെ എന്തൊക്കെയുണ്ട്
ഇവിടെ സുഖം ചായൊടിതൊട്‌ങ്ങ്യോ
ഇല്ല ചായ കുടി ച്ചില്ല ഇവിടെ കൊറച്ചു നേരം കെടക്കേരുന്നു ആ മക്കളുണ്ട് ഒരു മോളു
ഉം വെക്കേഷൻ വെക്കേഷനായിട്ട് എങ്ങോട്ടുപോയീല്ലേ മോളിംകൊണ്ട്
ക്കേഷനായിട്ട് എൻന്റെ വീട്ടി പോയാരുന്നു വീട്ടിൽ പോയിട്ട് പിന്നെ തിരികെ വന്നു ഇപ്പം ഹസ്ബൻറിിന്റെ വീട്ടില
ട്രാവലോന്നും ചെയ്തീല
ഹസ്ബൻഡ് പുറത്താവുള്ളത് അപ്പം എങ്ങും പോയിട്ടില്ലായിരുന്നേ പിന്നെ ഞാനും അമ്മയും ഞങ്ങള് മൂന്ന പേരെ ഉള്ളായിന്ന്
വെക്കേഷന ആയിട്ട് വേറെ പരിപാടിയൊന്നുംല്ലേനില്ലേ
പ്രതേകിച്ച്പരിപാടിയൊന്നും ഇല്ലായിരുന്നു
ആ ഫാമിലീസ് ഇപ്പോ അങ്ങോട്ടൊന്നും പോയില്ലേ
ഇല്ല ഇങ്ങും പോയില്ല
ഉ വീട്ടിലെന്താ കൃഷിയോ കാര്യങ്ങളെ ന്തെലും ഉണ്ടോ
വീട്ടിൽ കൃഷിയൊക്കെുണ്ട് ഉ പയറൊക്കെയുണ്ട് ചീരയുണ്ട് അങ്ങനെ കൊറേ ഐറ്റങ്ങൾ നട്ടിട്ടുണ്ട്
അല്ലേല് അമ്മയും അച്ഛനും
എഇവ്ടേം പൊതുവേ എല്ലാരു ആയിട്ടെല്ലാരു എറങ്ങും.
ഉ അങ്ങനെ കുറെ സ്ഥല ഉണ്ടായിരിക്കല്ലേ കൃഷി
ആഹ ഉ ആഹ് ഉണ്ട് ണ്ട് ഉണ്ട് ഉണ്ട് ഇവിടെ കുറെ സ്ഥലങ്ങളുണ്ട് ഞങ്ങളട വീടിന്റെ ആന്നെങ്കില് അയ്യത്ത് കൊറേ സ്ഥലയുണ്ട് നമുക് കൃഷിയൊക്ക ചെയ്യാനെ പയറ് വെണ്ട അപ്പൊ നമ്മുടെ അടുക്കളയിലെ നമു
ആവ്ശ്യള്ളത് മാത്ര്. പൊറമേക്ക് കച്ചവടം ചെയ്യൂലെ
അങ്ങനെ കച്ചവടം ചെയ്യത്തില്ല നമ്മളെ വീട്ടിലേക്ക് വീട്ടിലേക്ക് ള്ളതും പിന്നെ അപ്പറെയിപ്പറെയെക്കെ വീട്ടുകള്ലെക്കു ഒടുക്കും
ഉം നമുക്ക് ഇപ്പൊഅതിൽ കാര്യമായിട്ട് വീട്ടിക്കുള്ള ആവശ്യങ്ങൾ എല്ലാം നിറവേറും
ആ തെന്നെ നമുക്ക് വീർ വീട്ടിലേക്ക് വീട്ടിലേക്ക് നമ്മുടെ ആവശ്യത്തിന്
ഇതാക്കാനും
ആഹ് വെശൊയില്ലാത്ത പച്ചക്കറി കഴിക്കാലാ മുള കൊണ്ട് നല്ല അടിപൊളി നല്ല പച്ചമുളക്
ഞങ്ങൾക്ക് സ്ഥലൊക്കെ ഇണ്ട് പക്ഷേ ഇങ്ങനെ മെനക്കെടാ ആവൂല വ മക്കളൊക്കെ ഉണ്ടായോണ്ട് കൃഷിക്ക് തിരിയാൻ ടൈമില്ല പിന്നെ ഓരോന്നും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും അ അവിടെ വേടേക്കായിട്ട് വിത്തിടും. അപ്പൊക്ക ഇങ്ങനെ താനേ ഉണ്ടാവും ഇത് പുറമേ നടക്കാം അങ്ങനെ വെയത്താലും നോക്കുമ്പോൾ ഒന്നുണ്ടാവില്ല
അ ണ്ടാവൂല ആആണ്
നമ്മളെ ഉണ്ടാവുള്ളൂ ഇവിടെ അയ്ന്‌ നല്ല വളക്കൂറ്ള്ള മണ്ണ്
മാ മണ്ണ് വേണം മണ്ണ് വേണം ആ കൃഷിയെ കുറിച്ച് അറിയാം ആ ആപ്രായം ചെന്ന ആൾക്കാരൊക്കെ വീട്ട് ആ ഉണ്ട്ണ്ട്
ഏ ഇവിടെ കരിയ ഇപ്പൊക്കെ ഞാൻ ഇത്രെയേ വാങ്ങി കുഴിച്ചിട്ടുണ്ട് ഒരു തയ്യെ ഇതുവരെെയ ഒന്നും ഉണ്ടായിട്ടില്ല
ആ വീടിന്റെ അടുത്ത് തന്നെ അടുത്ത് നട്ടേക്കുവാ നമ്മുക്ക് പാചക ചെയ്യാനാണെങ്കില് നമുക്ക് ഓടി അങ്ങോട്ട് പോയി ഒരു ഇതൾ എടുത്തോണ്ട് വ ന്ന തി
അത് നിങ്ങെന്താ ചെയ്യൽ അതിനന് എന്താ ഇട്ടോട്ക്കൽ
ആ അതില് വളമൊക്കെ മറ്റേ ചാണകം പൊടിയൊക്കെ ഇട്ട് കൊടുക്കും
കൊട്ട് കൊടുക്കലുണ്ട് വീട്ടില് പശുണ്ടേൻ അമ്മൂശാക്കന്റെ പക്ഷെ എങ്ങനെ ഒന്നൊന്നും ചെയ്തിട്ട് മ ഒരു മെച്ചല്ല നമ്മള ഇങ്ങനെ നുള്ളുംന്തോറും അങ്ങനെ പറ്റങ്ങട്ട് ഇതാവാണ് പുയ്യും ഇതൊക്കെ തിന്നാണ്ട് ഒന്ന് പുടിച്ച് വെച് വന്നീനി പക്ഷെ അങ്ങനെ ഒരു താാന ങ്ങനെ മഞ്ഞ കളർ എല വന്നട് പോവും
പോ ആ അത് ശരിയാ ചിലപ്പോ അത് പുഴു പിന്നെ പുഴുവ് പുഴുതന്നെന്നെ എന്തെങ്കിലുമൊക്കെ മരുന്നൊക്കെ കാണുമായിരി
ങ്ങൾഈ ഉള്ളിത്തോലി ഒക്കെ ഇട്ടാണ്ട് അങ്ങനെ അത് ഇണ്ടാക്കിയണ്ടോ ഉള്ളിത്തോലി
ഉള്ളിത്തൊളിയൊക്കെ ഇടാറുണ്ട്
ഏ കരിയേപ്പിന അങ്ങനെയൊക്കെ നല്ലതാണ ഒക്കെ പറയിട്ട് കൊറേ ട്രൈ ചെയ്യും അവരും അവ പറയണ കേട്ടാണ്ടൊക്കെ പക്ഷെ ഒന്നും അങ്ങോട്ട് പിടിക്കൂല ഉ
ക്യാന മണ്ണിന്റെ തന്നെ ഒരിത് വേണ്ടായോ
ബഡ്ഡിങ് ഒക്കെ ചെയ ചെയ്യലുണ്ടോ ഇങ്ങള് തൈകളൊക്കെ
ത തായി ഒക്കെ ഉണ്ട് പിന്നെ മെയിന ആയിട്ട് ഇവിടെ അമ്മയാ നോക്കുന്നത്
ആ അതന്നെ അങ്ങനത്തെ ഒരാൾവാണം ഞമ്മളെ പോലത്തുളോൽ ക്കൊന്നും പൊ കൃഷിനെ കുറിച്ചൊന്ന് ഒന്ന് നും അറീല മക്കൾക്കൊന്നും പിന്നെ തീരീ അറില്ല നമ്മളെ മക്കൾക്കൊന്ന്
ആ അറിയില്ല അറിയില്ല നമുക്ക് പിന്നെ പിള്ളാരെ നോക്കി അവരുടെ പുറകെ ൽ ഒക്കെയാ
കാര്യയിട്ട് ഇപ്പൊ ഫോക്കസ് ചെയ്യണ ഓരോ പഠിത്തം പുറമെ പുറം ലോകയിട്ട് ഓലഡ് ചെയ്യിപ്പിക്കില്ലല്ലോ
ആഹ ആണണണ് ആണ്
സ്കൂള തന്നെ ചെറുത്താലേ അതിനുള്ള കാര്യങ്ങളൊക്കെ കിട്ടയള്ളൂ
കിട്ടത്തൊള്ളവാത് സത്യാണ് ആന്ന് ആ മോള് ഇനി ആ ഇല്ല കുഞ്ഞതാ ഇനി രണ്ടാം ക്ലാസ്സിലോട്ട്
എന്റെ മോന് രണ്ടിലാ
ആ രണ്ടിലാണോ ആ ആ
സാധനങ്ങളൊക്കെ വാങ്ങിയോ
ആ വെക്കേഷൻ ആയിട്ട് ഇന്ന് പുറത്തു പോയിട്ടുണ്ടായിരുന്നു അപ്പം സാധനങ്ങളൊക്കെ വാങ്ങി ബുക്ക് എല്ലാം വേണ്ടായോ
ഉം പുസ്തകംന്നും വാങ്ങിയിട്ടില്ല ഇനി ബാഗ് കഴിഞ്ഞ വർഷത്തെതന്നെ ഇ ണ്ട് എന്നാലും സ്റ്റാഷനറി സാധനങ്ങൾ ഉണ്ടാവുല്ലോ പെൻസിലും അങ്ങനത്തൊക്കെ വാങ്ങാണ്ട് കൊറെക്കെ കളറും പെൻസിലും അതെക്ക പിന്നെ മീഷോന്നക്കെങ്ങെ പ
മീഷോയില ആ നമ്മുക്കിപ്പം മീ മെയിനായിട്ട് നമ്മൾ ഈ മീ ഷോയില് ഒക്കെ ഇത് ചെയ്യുന്നത നല്ല ഇള്ളത്
അതെ അതെ റേറ്റിന് നല്ല വിത്യാസം ഇണ്ടാവും എന്തവാ കോളിറ്റി ഇല്ലെങ്കി നമ്മക്ക് റ് മൊത്തം കൊടുക്കും ചെയ്യാലോ
റിട്ടേൺ കൊടുക്ക, ആ അത് തന്നെ റിട്ടേൺ കൊടുക്കാം, നമുക്ക് വേറെ മാറ്റിയെടുക്കാം, അങ്ങനെ ന്ന് എന്തൊക്കെ ഉപകാരങ്ങളു
മ് മ് മ് മ് നിങ്ങള് ഇതൊക്കെ ഡ്രസ്സൊക്കെ ഓട് റെയിൽ ഇണ്ടോ
ആ ഡ്രസ്സൊക്കെ ഓർഡർ ചെയ്യാറു ണ്ട് കുട്ടിക്ക് ഡ്രസ്
മ് ഡെയിലി വെയറൊക്കെ നല്ല കോംബോ ആട്ട് നല്ല സാനം കിട്
ആ ഉണ്ട് ഡൈയിലി വെയർ പിള്ളേർ ക്ക് ഒള്ള ഡെയിലി വെയർ ഒക്കെ ഉണ്ട്, അതിൽ നിന്ന് വാങ്ങും.
എല്ലതും പ്പം ഫോണിൽ തന്നെ ഒതുങ്ങും. വീട്ടില് ഹസ്ബൻ്റ് ണ്ട് പിന്നെ ഞന് ഇട് ഞാനും മൂന്ന് മക്കളും വേറെ മാറി പോവുന്നതാണ്. നിങ്ങള് സ്വന്തം വീടാണോ?
അല്ലല്ല എല്ലല്ല
ത തറടവാട്
ആ ആന്ന ആന്ന
ക്കണ്ട ആവിശ്യണ്ടോ?
ഇല്ലല്ല ആഹ് ഇവിടെ തന്നെ ആ എല്ലാ പണിയും കഴി ഞ്ഞതാ
ആ നിങ്ങൾ പിന്നെന്താ വർക്ക് എന്തേ ചെയ്യ്ണ്ടോ?
ഞാനിപ്പം ഇപ്പം വർക്കൊന്നും ചെയ്യുന്നില്ല, ഇപ്പം ഫുള്ള് കുട്ടിയുടെ ഒരു കാര്യത്തിന് വേണ്ടി നിൽക്കവാ, ആ അവിടൊക്കെ മഴെക്കെ ഉണ്ടോ?
രാത്രി പെയ്യണ്ട്, പകലൊന്നുല്ല. മഴ അല്ലെ ആ തിരുമ്പിട്ടതൊന്നും ഇന്നലെ അപ്പൊ എടുത്തൊക്കാഞ്ഞിട്ട് ഞാവിജാരിച്ച് മഴ പെയ്യൂലാന്ന്, പക്ഷേ രാവിലെ നോക്കിയപ്പോ അതൊക്കെ നനഞ്ഞു നനവ്ണ്ട്. പ്പം മഴ പെയ്തിന് ന
ആ ആ ആഹ് ആ ആഹ് മഴ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഡ്രസ്സൊന്നു ആഹ് മഴയെണ്ട് മഴയുണ്ട് ഇന്ന് രാവിലെ മഴയുണ്ട് ഇന്ന് പൊറത്തു പോയിട്ടുണ്ടായിരുന്ന്. കുട്ടിക്ക് ഡ്രസ്സൊക്കെ വാങ്ങാന് അപ്പം മഴയുണ്ടാർ ന്ന്
ഇവിടെ പകല് പെയ്തിട്ടില്ല ട്ടൊ മഴ ഇ തുണിം കുപ്പായോം ഒന്നങ്ങട്ട് ഒണങ്ങി കി ട്ടിണില്ല ഇതിപ്പ മിനിഞ്ഞാന്ന് പെയ്തതാ മഴ എന്നാലും ഡ്രസ്സ് ഒണങ്ങിയിട്ടൊന്നു ഇല്ല. വെയിലിങ്ങട്ടർക്കായിട്ടേ വൾ ഇം ഇത് വരെ വേനലായപ്പം വെള്ളത്തിന് ബുദ്ധിമുട്ടായിനു.
ആഹ് ആഹ് ബുദ്ധിമുട്ടായിരുന്നു. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. വെള്ളം ഇല്ലായിരുന്നു ആഹ് വെള്ളം നല്ലതുപോലെ വറ്റി വെള്ളമേ ഇല്ലായിരുന്നു.
കിണർ വറ്റങ്ങട് ഞങ്ങള് മൂന്ന് വീട്ടിക്ക് ഒരു കിണറാണേ. പിന്നാ കൊയലടിച്ചീനി. കൊയലീന്നടിച്ചു. പിന്നെ ജപ്പാന്റെ കുടിവെള്ള പദ്ധതി ഇണ്ടല്ലൊ പൈപ്പ് വെള്ളം. അതൊക്കെ ട്ക്കും ന്നാലും കുടിവെള്ളത്തിനതൊന്നും പ റ്റൂലല്ലോ
പറ്റത്തില്ലാ ആണ് കെണർ തന്നെ വേണം ഇവ്ടെയും പൈപ്പുണ്ട് ആ പൈപ്പിലാണെ ല് വെള്ളം കറക്റ്റായ്ട്ട് വരത്തൂല്ല
ഉം
വെള്ളം ഇല്ല അത് എടക്ക് അപ്പ ഭയങ്കര വേനൽ ടൈമ് ല് ഭയങ്കര ബുദ്ധിമുട്ടായ്ര്ന്ന് ള്ളത്തിന്
ഉം ഉം
ഡ് വഴിയാണെങ്കില് മറ്റേ ഇല്ലെ ഈ പഞ്ചായത്തിലെ അവര് ക്കെ ഇങ്ങനെ വെള്ളം കൊണ്ട്
ആഹ് ആഹ് ആഹ്
അങ്ങനേ വെൾ അങ്ങനായ്ര്ന്നു വെള്ളം എട്ക്ക്ന്നത്
ഉം ഉം വേറെന്തെക്കേ വിശേഷങ്ങള്
വേറേ അവടെ ഇവിടെ വിശേഷം എല്ലാരും സുഖായ്ട്ടിരിക്കുന്നു മഴയാണ്
ആഹ് ചായക്കടിക്കെന്താ ഞ്ഞ് പ്പെന്ത്
സ്പെഷ്യലായിട്ട് ഇന്ന് പുറത്ത് പോയപ്പോ കുട്ടിക്ക്- സ്പെഷ്യല് വാങ്ങിട്ട് വന്ന് അപ്പൊ പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കിയില്ല
ഉം ഉം ഉം
ആ അവിടെ എന്തണ്ട് മക്കളൊക്കെ സുഖമായിട്ടിരിക്കുന്നോ
ആ സുഖം മക്കള ഉറങ്ങാണ് അപ്പൊ അതിന്റെ ഇടൽ ഇങ്ങനെ ഫീ കിട്ടിയപ്പോ എന്തലുമൊക്കെ ഉണ്ടാക്കാന്ന്ങ്ങനെ വിചാരിച്ച അടുളൊക്ക ഇങ്ങെ ഇറങ്ങതാ ബ്രെഡും മുട്ടയൊക്കെ കൊണ്ടയിവെച്ചിന് ആയിനോട് എന്തേലും ഒരു പൊരി ഉണ്ടാകാചിരിച്ചു
ആ ആ ആ ഉണ്ടാക്കാന ആ മക്കള് കഴിച്ചോള്ളൂല്ലേ
ആ കഴിക്കാ മടിയാണ് ഇങ്ങനെ സ്പെഷ്യലായിട്ട് എന്തെലൊക്കെ ഉണ്ടാക്കുമ്പോ തിന്നും
സ്പെഷ്യൽ ആയിട്ട്ണ്ടാക്കുമ്പോ കഴിച്ചുടാം
ഉം നിങ്ങള് സ്കൂൾ പഠിക്കുമ്പോ ഇങ്ങനെ സ്പോർട്സിനൊക്കെ കുടലെണ്ടായിന്നോ എന്തിനാല്ലെയൊക്കെ
സ്കൂളില് ഞാൻ പഠിക്കുന്ന ടൈമിലാണോ
ആ അതെ
പഠിക്കുന്ന ടൈമിൽ അങ്ങനെ ആ ചേരാറൊക്കെ ഉണ്ടായിരുന്നു
ഉ ഞാനൊന്നും പിന്നെ സ്പോർട്സിനൊന്നും ഇങ്ങനെ പേരൻറ്സൊന്നും വല്ലാം സമ്മയ്ക്കല്ലേ ഇനി പിന്നെ ആർട്സിനും ആർട്സിനും പപ്പനൊക്കെ അങ്ങനൊക്കെ കൂടങ്ങള് തിരാതിരൊക്കെ അങ്ങനൊക്കെ കൂടക്കൂരേ
ആ ആ ആ ആ ആ വൈബ് അത് തന്നെ പണ്ട് നമ്മള് കേ ഇപ്പ ന
സ്റ്റേജ് കറി പെഫോമൻസ് ചെയ്യാനെന്നും കയുല്ലല്ലോ പണ്ടത്തെമാരി നിങ്ങെന്തിനൊക്കെ കുടളേണ്ടായിന്നെ ഏ
നമ്മളെ ഗ്രൂപ്പായിട്ട് ചെയ്യുന്നതിനൊക്കെ ചേരുവരുന്നു അങ്ങനെ ഓരോ പ്രോഗ്രാമിന ക്കെ ഇറങ്ങുവായിരുന്നു ആ ആ ആ
ഞാനൻ കാര്യമായിട്ട് ഒപ്പനക്ക് പിന്നെ അറബിക് സോങ് അങ്ങനത്തെ ഓരോ കാര്യങ്ങൾക്കൊക്ക കൂട ഇപ്പ മക്കൾക്ക് ഒന്നും അങ്ങനത്തേലൊന്നും വല്യ എന്റെ മ ക്ക ഒന്നും വലിയൊരു ഇൻട്രസ്റ്റ് ഇല്ല സ്പോർട്സിനൊക്കെ തന്നെ ചേരുന്നല്ല അതെ ഉ ഡാൻസൊക്കെ ഇപ്പ ഞമ്മൾ ഉന്തി ഇതാക്കണം ആർട്സ്ക്കെ വന്നാലൊക്കെ ഞമ്മള് ഇതാക്കി റെഡിയ ആക്കി കൊടുക്കണം
ആ ഇവിടെയാണെങ്കില് കൊച്ചിനെ ഡാൻസിന് വി ടാന്ന് പറഞ്ഞിട്ട് അത് കേക്കുന്നില്ല
ഉം വീട്ടുകാരോ
ആഹ് ആ അല്ല കുഞ്ഞ് അവൾക്ക് പോകണ്ടാന്നാ പറയുന്നേ ഇവിടെ അടുത്ത ഡാൻസ് സ്കൂളൊക്കെ ണ്ട് അപ്പൊ അവിടോക്കെ വിടാന്ന് പറഞ്ഞപ്പോ ആൾക്ക് പോവണ്ടാ
ഡാൻസിന്റെ സ്കൂളൊക്കെ ണ്ട്ലെ ആടെ അയിന് ഞമ്മളൊന്നും ഇപ്പോ ഡാൻസ് പഠിപ്പിക്കാ പറഞ്ഞാ ഞങ്ങള റിജിയനിലൊന്നും ങ്ങനെ
ആഹ
ഉ ഉ ഉ വേറെന്തൊക്കെയാ പിന്നെ
വേറെ എന്താ പിന്നെ സ്കൂളൊക്ക് ക്കെ മിസ്സ് ചെയ്യുന്നുണ്ട് അതൊക്കെ നമ്മടെ ഒരു ആ ഒണ്ട് ഒണ്ട് എല്ലാരും ഇപ്പ നമ്മക്ക് ഇപ്പ വാട്സാപ്പ് കോള് ആ അങ്ങനൊക്കെ വ
പസെ അയിന് വാട്സപ്പ് കോളും കാര്യങ്ങളൊന്നും ഉണ്ടായി കാര്യല്ല ഒയിവൂല്ല അമ്മക്ക് വിളിക്കാനേ പിന്നെ നേരിട്ടുള്ള മീറ്റ് ഒക്കെ കൊറവാ നമ്മളീ ഫാമിലിയായിട്ട് ഇങ്ങനെ നിക്ക് മക്കളെ കാര്യത്തിൽ കൂടുതൽ ഇമ്പോർട്ടൻ്റ്
അത് തന്നെ അത് അത്
ട്ട് വിളിക്കട്ടാ ന്നാല്
ഓ ശരി ആ ഓക്കെ ശരി ശരി ആ ശരി ഓക്ക്